വിശേഷം
നല്ല വിശേഷം എന്താ അന്റെ വിശേഷം ഓഹ് ഇവടെ പെരും മഴേണ് നിക്കാത മഴ പെയ്യാ അവടെണ്ടോ?
ഉം ഇവടിം പെയ്തു ഭയങ്കര ഇരുട്ട് മൂടി വന്നിര്ന്നു
ആ അതന്നെ എന്താലേ ഇപ്പത് പ്പത്തെ മഴക്കെ മഴക്കാലം ആയതിന്റെ മുന്നക്കെങ്ങനെ പർഞ്ഞീന്നു മഴ പെയ്യ്ണത് കാണാല്ല്യാ മഴ പ്പേ ആ അതന്നെ പെരുംചൂടും വള്ളവും ല്ല്യേയ്ന് ഇപ്പളാണെങ്കിലോ മഴ പെയ്തിട്ട് പേടിയാവാ
മഴ പെയ്യുമ്പോ പേടി ആ അത് അതാണ് പ്രശ്നേ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും കേക്ക് ക്കുമ്പഴാ പേടി ഒള്ളൂ അല്ലാണ്ടപ്പോ ഞമ്മക്ക് മഴോണ്ട് ബുദ്ധിമുട്ടൊന്നു ഇല്ല
ആ അതന്നെ പിന്നെ പ്പോ ഈ ആൾക്കാര്ങ്ങനെ വ മനപ്പൂർവം അറിഞ്ഞുങ്ങോണ്ട് പൊയേ പോയി ചാടലും ആണ് അതവര് അങ്ങൻത്തെയാ ഓരോന്ന് കേക്കും ചെയ്യാ അതൊക്കെ കേക്കുമ്പോ പേടിയാണ്
ക്കെയാണ്ന്ന് അറിഞ്ഞോണ്ട് ഡേയ്ഞ്ചറാണെന്നറിഞ്ഞോണ്ട് ചെലര് പോയി ഇവിടെ ഇന്റെ മോൻ അങ്ങനെയാണ് മിൻഞ്ഞാന്ന് അങ്ങനെ പൊഴേല് പോയപ് അപ്പൊ ഞാന് ഓന്റെ ഇപ്പ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ചീത്ത പറഞ്ഞു
ആഹ്
ചോയിച്ച്ക്ക്ണ്ട്ന്നാ പറയണത് പർഞ്ഞ് അപ്പ പറ ഞാൻ ചോ ഇന്നോട് ചോയിച്ചിരുന്നു കുട്ട്യാളല്ലേ ഞാ പറഞ്ഞു ഇങ്ങള് കൊളം കണ്ടിറ്റ്ണ്ടോ കൊളം ഫുള്ള് വെള്ളം നെറഞ്ഞ് നിക്കാണ് അത് കാരണാണ് ഞാൻ പറയണ ഇന്നിട്ട് ഇന്നെലെ സ്കൂള് വിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു ഉപ്പച്ചി പോണ്ട പറഞ്ഞ്ക്കണ് ഇന്നോട് ഉപ്പച്ചി പോകാനാണ് പറഞ്ഞ
ആഹ്
ചേർനുപ്പാ അനിയന് വിളിച്ചു മൂത്തപ്പാടെ മോന് ഇവിടെ മുത്തശ്ശനാ മുത്തശ്ശനും ഗൾഫിലെന്നെയാണ് മു മൂത്തപ്പാടെ മോനും വിളിച്ചു ഒന്ന് പോയി ഓക്ക് പോയിൻ്റെ റ്റ് പോയിറ്റ്ണ്ട് അപ്പൊ പോയോക്കുമ്പോ പറയാണെ എന്താ അവിടെ കാട്ട്ണെ അറിയണോ കൊളം ഫുള്ള് കുട്ട്യാളാണ് അതും അഞ്ചു വയസ്സ് ആറ് വയസ്സ് മുതലുള്ള കുട്ട് ട്ട്യാള് അപ്പ ഇത്ര ഉമ്മാർക്ക് ഇതില്ലാന്ന് അപ്പ അവര് ഇന്റെ മോനൊക്കെ ഇവിടുന്ന് ആഹ് പാട ത്താ അവര് കളിക്കണെ പറയും ഈ മഴയത്ത് എങ്ങനെയാടാ കളിക്കോയിച്ചാ അവിടെ ഗ്രൗണ്ട് ഇണ്ട് എല്ലാവരും കളിക്ക്ണ്ട് പർ
ആഹ്
ഇന്നട്ട് അങ്ങനെ എളേച്ഛൻ പോയിറ്റ് പുടിച്ചോണ്ടിരി അപ്പൊ ഇന്നലെ ഇന്നിട്ട് അപ്പൊ ഉപ്പാനെ ഇങ്ങനെ സോപ് പ്പ്ടും അപ്പൊ ഞാൻ പറയും ഇനിക്ക് നീന്താൻ അറീല്ലാ ഞാനൊക്കെ ഞമ്മളൊക്കെ കുളിമുറിയിൽ നിന്ന് കുളി ച്ചിട്ട് ഞങ്ങക്കൊക്കെ അന്ന്ണ്ടായിരുന്നു ചോലയെക്കെ ആയിരുന്ന് അന്ന് ചോലെലാണ്
ആഹ്
കൊ അങ്ങനെ പോയി കുളിക്കൊന്നുല്ലാ അല്ലെങ്കി വീട്ടിന്ന് തന്നെ അപ്പ ഇന്നോട് ഇങ്ങനെ പറയും ഇയ്യോ പൊട്ടത്തിയാണ് അനക്ക് നീന്താൻ അറീല്ലാ യ് അ അയ്യ് എവിടേലും വള്ളത്തില് വീണിട്ട്ണ്ടെങ്കില് രക്ഷപ്പെടുത്താന്ള്ള ഓന് ഓൻ പഠിച്ചോട്ടെ അപ്പ ഇനി ആളുകള് വല്യ ആള്
അതല്ലേ അതല്ല എത് എത്ര നീ ആളാണെങ്കിലും ഒരു കയ്യൂലല്ലോ ഇണ്ടെങ്കിലൊക്കെ അതൊക്കെ ആലോച്ചുമ്പം പേടിയാണ് ആഹ്
ക്കെ ശരിയാ ഇങ്ങള് പറയും പോയിക്കോട്ടെ നീന്തം പഠിച്ചോട്ടേന്ന് ഇങ്ങളെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റ് പറ്റീട്ട്ണ്ടെങ്കി ഇന്നയല്ലേ പറയാ ഇയ്യ് നോക്കായിറ്റല്ലേ ഇയ്യ് പറഞ്ഞയച്ചിട്ടല്ലേ പറയാന്ന് പറയും അപ്പ അവര് കൂടെള്ളോര് ഒക് ആഹ് അവര് കൂടെള്ളവരൊക്കെ പോകുമ്പോ അവർക്കും പോകണം കളിക്കണം എന്നുള്ളരിതാണ് അപ്പൊ ഇന്നെ ഇങ്ങനെ പറ അനക്ക് നീന്താൻ അറീല്ലല്ലോ അന ക്ക് അറിയൊന്നൂല്ലാ മോൾക്കും അതുപോലെ അറിയില്ല മോളും അങ്ങനെ എവിടെയും പോവുല്ലാ ഇന്നിട്ട് ഇപ്പം ഇങ്ങനെ ചീത്ത പറയും ഒളപ്പ വരുമ്പോ അങ്ങനെ കൊണ്ടോവും ഇട്ട് ഇപ്പങ്ങനെ ചീ ത്തറയും ഇജ് എവിടെയും പൊറത്തെറങ്ങാതെ അങ്ങനെ ആക്കിക്കോ ഇന്നിട്ട് പൊട്ടലിമെ ഞാൻ പൊറത്തെറങ്ങാതാക്കിയിട്ടൊന്നും ഇല്ലാ ചെക്കന് എവിടേം പോവും ഓന് വല്യ വിരുധനാ ഓന് എല്ലാരെ കൂടെ പോവും പെൺകുട്ടികളവുമ്പോ അങ്ങനെ പോവുലല്ലോ
പക്ഷെ ഈ മയൊക്കെ പെയ്യുമ്പോ ആഹ് ഒന്നാമത് ഈ വയ്ക്കലും അതന്നെ വള്ളം കൂടിട്ടും എല്ലാം കൊണ്ടും ഇന്ന് പേടിയാണ് പറഞ്ഞെയക്കാനൊക്കെ ആരായാലും പേടിയാ
ഉം പിന്നെ ഓന് ഇവിടെ വീട്ടിലെ ആണു വീട്ടക്കിലെ ആണുങ്ങളായിട്ട് ഉപ്പാ ഉപ്പ മരണപ്പെട്ട്ക്കണ് പിന്നെ മുത്തശ്ശനും ഓന്റെ ഉപ്പിയും ഇവിടെല്ല പിന്നെ വീട്ട്ഞ്ഞി പ്പ ആണുങ്ങള് പോണ്ട എന്തൊരു ഏഴ് വയസ്സ് ഏഴാം ക്ലാസ്സിലേ ഓൻ എത്തിട്ടുള്ളൂ പതി പന്ത്രണ്ട് വയസായിട്ടുള്ളെങ്കിലും അങ്ങനെ ആണുങ്ങള് പോകണ്ട എവിടെയും വനാ പോവാ വല് എല്ലർക്കും അറിയാം വയസ്സായർക്കും ഇളയാ ആൾക്കാർക്കും ഒക്കെ അറിയാം അപ്പൊന്നി ഇവിട ഒക്ക കണ്ടില്ലങ്കി ഞാ അങ്ങനെ പറുമ്പോ എന്നോട് പറയും ജ്ജ് ഒരു പേടീം പേടിച്ചണ്ട ഓനിന്ന സ്ഥലത്തുണ്ട് ഇന്നയാളുടെ കൂടെണ്ട്ന്ന്‌ റയും അപ്പൊ ഞാൻ പറയും ഞാൻ പതിന് അഞ്ചു വർഷമായി ഇവിടെ വന്നിട്ട് ഞാനറിയാത്ത ആൾക്കാരങ്ങളെ ഇങ്ങളെ കുട്ടിക്ക അറിയന്ന് പറ ഓനറിയണല്ലോ വീട്ടിന് ഒരാള് വരുമ്പോള് വേറെപ്പാരും അണുങ്ങളായിട്ട് ഇവിടെ ഇല്ല്യ മൂത്തച്ഛന് ഒരു കുട്ടി ഉണ്ട് ഓനിപ്പ മൂന്ന് വയസ്സായിട്ടേ ഉള്ളു
ആഹ് ശരി
അപ്പ എന്നിട്ട് അവനെയും കൊണ്ടോ അവനും കൊണ്ടോയി എല്ലാതും കാണിച്ച് എല്ലാരും പഠിച്ച് കൊടുക്കും
അവിടെ അടുത്തന്നെ ഉണ്ടോ കൊളം
ആഹ് അടുത്തുണ്ട് കൊളേ ഞങ്ങൾക്ക് അവിടെ പാടത്ത് കുറച്ച് സ്ഥലം ഞങ്ങങ്ങള് നിക്കണ പറമ്പിൽ അങ്ങനെ വെള്ള ല്ല്യ കിണറ് കുത്തിയ വെള്ളല്യ കോഴൽ കിണറ് വെച്ചിട്ടൊന്ന് വെള്ളം കിട്ടിയ അപ്പൊ പിന്നെ ഇപ്പ മരിക്കണിന്റെ മുന്നേ പാടത്ത് സ്ഥലം മേടിച്ച് അവിടെ കിണറ് അപ്പൊ പിന്നെ പറമ്പ് പോവാണ് അപ്പൊ അവിടെ എപ്പഴും അടക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില് പോയി നോക്കാനും കിണറൊക്കെ വലട്ട് മുടിക്കണ് പ്പം എന്നാലും ആളു- കൾ ഇങ്ങനെ നടന്നു പോകണ വഴിയാണെ കിണറ് തുറന്നിട്ടുണ്ടോ കിണറില് എന്തെങ്കിലുണ്ടോ അങ്ങനൊക്കെ പോയോക്കാനൊ- ക്കാളെ പറഞ്ഞയക്കും അങ്ങനെ അവനങ്ങനെ പറഞ്ഞയച്ചിട്ട് ഓനതൊരു ഇതായി ഓനെ എവിടെ- പോവാൻ പേടിയില്ലിപ്പൊ ആഹ്
പക്ഷെ നല്ലൊക്കെ പേടിച്ച സമയത്തക്കതൊക്കെ പേടിച്ചൊക്കെ വാണം പേടിയാണ് എല്ലാം
ഞമ്മള് വിചാരിക്കും നമ്മള് സെയിഫാ ഞമ്മൾക്ക് ചുറ്റും പുഴല്യ വെള്ള ഇല്യ കുന്നില്യ പക്ഷേ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്നിട്ട് ഏത് ഒരു നിമിഷം എന്തും സംഭവിക്കാംന്നുള്ള രീതിയിൽ നിൽക്കണ ആളുകളുണ്ട് അവരു കാര്യ- അപ്പൊമ്മക്ക് ഭയങ്കര സങ്കട ആവർക്കൊന്നും വേറെ മാർഗഇല്ലാത്തോണ്ടാണ്
ആണ് ഇന്നലെ അപ്പൊ ആ മറ്റേ മണ്ണ് ഇടിഞ്ഞോടുത്തെ ഒരു ചേട്ടനും ചേ ച്ചി ഇപ്പ ബസ് കാത്തുനിക്കാൻ പോയതാണല്ലോ അങ്ങനെ ഇപ്പൊ പ്രതീക്ഷിക്കാത്ത സമയത്തല്ലേ ഇപ്പ പൊന്നത് അപ്പൊ അത്രേ ഉള്ളരു മനുഷ്യന്റെ കാര്യം പറയണ
ഇത്ര തന്നെയേ ഉള്ളൂ എന്നാ ശരി കാരം അത്രേന്ന ഉള്ളൂ ഇനിയിപ്പ അത് വേണെന്നില്ലേ രാത്രിൽ ഭക്ഷണം കഴിച്ച കിടന്നാണ് രാവിലെ നീക്കാത്ത സമയത്ത്
അതന്നെ ഓ എന്താലേ അതൊക്കെ ആലോചിച്ച്മ്പം തന്നെ പേടിയാണ് കടക്കുമ്പോ തന്നെ ഉമ്മേ ഇതൊക്കെ പൊളിഞ്ഞാടുവോ പൊളിഞ്ഞാടുവോ ന്നല്ല പേടിയാണ് ഇവിടൊക്കെ
എന്റെ ഒരു അമ്മാന്റെ ഇവിടുത്തെ അമ്മായിമ്മടെ ആങ്ങളെ മോള് ആകെ ഒരു മോളെ ഉള്ളൂ അമ്മാവനും അമ്മായി അന്നൊക്കെ ഒരുപാട് ചികിത്സ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിപ്പൊ കല്യാണം കഴിഞ്ഞ് അ- തന്നെ കല്യാണം കഴിച്ചു അടുത്തക്കന്നെ അമായിയും അമ്മാവനും എപ്പോഴും കണ്ടൊണ്ടിരി അടുത്ത് തന്നെ കല്യാണം കഴിച്ചു അപ്പൊ കല്യാണം കഴിച്ച വീട്ടില് അമ്മായിമ്മയും മുത്തച്ഛനും നാത്തൂമാരൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ അവിടെ അമ്മായി മാത്രേ ഉള്ളൂ അമ്മാവൻ ഗൾഫിലും ആണ് അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും ഉമ്മാന്റെ അടുത്തു തന്നെ നിക്കണ നടക്കെണ്ടരു ഈ ഒരു ദൂരമള്ള റോഡിന്റെ അപ്പുറം ഇപ്പറവും ആയിട്ട് കല്യാണം കഴിച്ച് എന്നിട്ട് അങ്ങനെ ഇവിടെത്തന്നെ നിന്നീന്ന് അവള് പഠിച്ച് എന്താണ് ലാബില് ജോലിക്ക് കേറി ഒരു മൂന്ന് വയസ്സായ ഒരു കുട്ടിയായി അത് കേണ്ടപ്പോ അപ്പൊ കഴിഞ്ഞ മാസം ഒരു വ്യാഴാഴ്ച അവൻ വീട് വെച്ചിട്ട് സ്ഥലം വങ്ങിച്ചിട്ട് വീട് വെച്ചിട്ട് അവര് എളേച്ഛനും എളേച്ഛൻ ഇണ്ട് അപ്പോ ആ വീട് എളേ ച്ഛനും മുത്തച്ഛനും വീട് പണി കഴിഞ്ഞ് പോയിക്ക്ണ് അപ്പന്നാ ഇഞ്ഞ് സ്വന്താ യിട്ട് ഇണ്ടായിക്കോട്ടെ ഇവടിം വേറാരും ഇല്ല ഇവിടള്ള വീടും സ്ഥലൊക്കെ അവൾക്കെന്നെ ഉമ്മക്കും ബാപ്പാക്കും ആകെ ഒറ്റ മോളോള്ളൂ അങ്ങനെങ്ങെട്ട് വ്യാഴായി കൂടിര്ന്ന് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച്ച രാവിലെ ഓൾക്ക് ഇങ്ങനൊര് നെഞ്ച് വേദനൊക്കായിട്ട് അങ്ങനെ നെഞ്ച് വേദ വയറ് വേദന എട്ത്ത് ഡോക്ടറെട്ത്ത് പോയതാ അപ്പൊ പിന്നെ അവിട്ന്ന് പറഞ്ഞ് പ്പര്ങ്ങനെ മൂത്രത്തി പഴ്പ്പ്ണ്ട് അയിന്റെ ആണ്ന്ന് പറഞ്ഞോണ്ട് മര്ന്ന് കൊട്ത്തു അപ്പം കൊറവില്ലാഞ്ഞ്ട്ട് അപ്പ ശനിയാഴ്ച്ച ഇത്പ്പം ഞമ്മള് ചെറ്യേ നിസ്സാരല്ലേ അങ്ങനെ വിചാരിക്കൊള്ളൂ ശനിയാ ഴ്ച്ച രാവിലേം കൊറവില്ലാഞ്ഞിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയൊക്കുമ്പോ അവര് അവിട്ന്ന് പറഞ്ഞുത്രേ എന്താണ് ഇതീ വേറെ കൊഴപ്പൊന്നുല്ല മൂത്രത്തെ പഴ്പ്പെന്ന്യാണ് ഇങ്ങള് ഇന്നാല് അ അങ്ങളെ തൊട്ടട്ത്ത്ള്ള വേറെ ഹോസ്പിറ്റല്ക്ക് റഫറെയ്ത് അവിടെ കൊണ്ടോയി അവിടെ പോയ ക്കുമ്പോ അവര് പറഞ്ഞുത്രേ എന്താണ് പേടിക്കാ ഇങ്ങനെ പറഞ്ഞുത്രേ ഓള് നെഞ്ച് വേദന ഇണ്ടെന്ന്ങ്ങനെ പറഞ്ഞുത്രേ അവള്
ആഹ് അയിലോ
അപ്പൊ അവൾക്ക് ഇങ്ങനെ എന്തോ ഒര് ബ്ലോക്ക്ള്ള പോലെ തോന്ന്ന്ന്ണ്ട് ഞമ്മക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് രാത്രി ആയപ്പോക്ക് അവള്ക്ക് വേദന കൂടി വേദന കൂടി അവര് പെട്ടെന്ന് എന്താണ് കോട്ടക്കക്ക് എത്തിക്കാൻ പറഞ്ഞു കോട്ടക്ക് എത്തിച്ചേക്ക് അവര് പറഞ്ഞുത്രേ ഇങ്ങനെ ശ്വാസ ത്തിന്റെ ബുദ്ധിമുട്ട്ണ്ട്ന്ന് പറഞ്ഞ്ക്കാണ്ട് അവര് കഴ്ത്തില് തൊളച്ച് ശ്വാസത്തിന്റെ ഇതിട്ടു
ഓഹ്
അങ്ങനെ അവര് ഒര് സർജറി പെട്ടെന്ന് ചെയ്യണംന്ന് പറഞ്ഞാണ്ട് കേ റ്റി അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പൊ കേറ്റി കഴിഞ്ഞപ്പോ തന്നെ അവര് പറഞ്ഞുത്രേ
ഓഹ് അതെന്താണാവോ ലേ
ആഹ് വെറും ഇരുപത്തിമൂന്ന് വയസ്സായിട്ടേ ഒള്ളൂ അതങ്ങനെ നോ ക്കിണങ്ങനിം ഞങ്ങനെ അവര്ക്ക്ന്നല്ല എല്ലാർക്കൊര് പ്രിയപ്പെട്ട ആളായിരുന്നു ഞാനൊക്കെ ഇന്നേ ഞാന് ഇന്നേലൊക്കെ ഞാന് കൊറച്ച് ഹൈറ്റും വെയിറ്റൊക്കെ കൊറവാ ഇന്നെ കണ്ടാ ഇന്റെ മോള് ഇന്നേലും വ ലിപ്പണ്ട് അപ്പൊ ഇന്ന എപ്പഴും പറയും ഇന്നെ താത്താന്ന് വിളിക്കും ഞാൻ ഇപ്പൊ വെര് നോക്കുമ്പോ ആങ്ങള വൈഫാണ് നാത്തൂനായിട്ടാ വെര അമ്മായിടെ മോനാ ഇപ്പം ഇന്നോട് പറയും ഞാന് ഇങ്ങളെ ഞാൻ കുട്ടീന്ന് വിളിക്കൊള്ളൂ താത്താന്ന് വിളിക്കൂല ഇൻക്ക് താത്താ വിളിക്കാൻ തോന്നൂല പറയും പി ഞാൻ അവള്ടെ ചെസ്റ്റ് വരെ ഞാനൊള്ളു ആള് അപ്പൊ അത് ഭയങ്കര അപ്പ അത് ഇങ്ങനെ പറയും എപ്പളും പക്ഷെ ആ കുട്ടിക്കാണെങ്കില് അത്ര ഒരു മൂന്ന് വയസ്സായ കു ട്ട്യാണ് സാധാ എല്ലാ കുട്ടികള്ടെ മാരിക്ക് ഒരു പക്വത ആയിട്ടും ഇല്ല അപ്പൊ ഞങ്ങളെപ്പഴും പറയും എന്ത്‌ അഹങ്കരിക്കാണെങ്കിലും എന്ത് പറയാണെങ്കിലും ഞമ്മള് സഫ്‌നാന്നേ മാത്രം ചിന്തിച്ചാ മതി
ആഹ്
ആ വീട് ഒരു വീട് സ്വന്തായിട്ടൊര് വീട് വെച്ച് എല്ലാ സാധനങ്ങളും ഞങ്ങക്കൊക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളെ വീ ട് പണി ഉപ്പ ഇവടെല്ല ഓളെ ഓളെ ഹസ്ബന്റും ഓളെ ഇപ്പിം ഇവടെ ഇല്ല നാ ട്ടിലില്ല
ഓഹ് ഇന്നെട്ട് വെന്നീന്നൊ മരിച്ചേന് ശേഷം
ആഹ് ഇപ്പിം ഓനും ഉപ്പിം ഉപ്പിം എന്താണ് ഇ ക്കാക്കിം വന്നിട്ടെ ഫംഗ്ഷനൊള്ളു അപ്പൊ നല്ല ദിവസം നോക്കിയിട്ട് പാല് കാച്ചാണെന്ന് പറഞ്ഞോണ്ട് പാല് കാച്ചി ഞ ഉപ്പ വിളിച്ചിരുന്നു നിങ്ങളൊക്ക ദുആ ചെയ്യീ നമ്മക്ക് ഉപ്പി ഇക്കാക്കിം വന്നിട്ട് വലിയ പരിപാടിയായ്ച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഴാഴ്ച്ച അവര് പാല് കാച്ചി അവടെ മൗലൂതോതിട്ട് അതിലിരുന്ന് അന്ന് രാത്രി മാത്രം അവടെ ഓള് വെള്ളിയാഴ്ച്ച അവൾക്ക് സുഖല്യാണ്ട് ഹോസ്പിറ്റലിൽ പോയക്ക് പിന്നെ അവളെ ഇമ്മന്നാ ഞാൻ അവടെ അടച്ചിട്ട് സ്വന്തം മ്മാന്റെ അട്ത്ത്ക്കന്നെ വന്ന് ഇഞ്ഞ്പ്പ ഇനി സുഖല്ലാതെ ഇജവടെ നിക്കണ്ടാന്ന് പറഞ്ഞോണ്ട് പിന്നെ അമ്മായിമ്മ്ണ്ടവടെ അപ്പ അമ്മായിമ്മ അമ്മായിമ്മ മൂത്തച്ഛന്റെ വീട്ടില് അവടെ നിന്ന് അന്ന് ഒരൊറ്റ ദിവസം മാത്ര അവളവടെ നിന്നു അതും വീടൊക്കെ കാണണം എന്താ ചിട്ടാ എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാ സാധനും പിറ്റേ ദിവസം ഹോസ്പിറ്റല് കൊണ്ട് ഞങ്ങള്തൊന്നും അറീല്ല രാത്രി ഒര് രണ്ടര രണ്ടേമുക്കാലിന് അവ്ട്ന്ന് തറവാട്ട്ന്ന് കോള് വന്നു ചെന്നപ്പ ഞങ്ങള് വിചാര്ച്ച് എന്താപ്പ കുട്ടിക്ക് പെട്ടെന്ന് പറ്റിയത് അപ്പ ആ വ്യാഴാഴ് ച്ചടെ മുമ്പ്ള്ള ഞായറാഴ്ച്ച വേറൊരു അമ്മാവന്റെ മോന്റെ കല്യാണത്തിന് കണ്ട എല്ലാരോടും നല്ല രീ തി സംസാരിച്ചാണ്. അപ്പ അത്രേ ഒള്ളു മനുഷ്യന്റെ കാര്യം ഹ്മ്മ് അത്രള്ളൂ, അപ്പ അവൾക്ക് അപ്പക്കിന് അവൾക്ക് ഹ്മ്മ് അപ്പവൾക്ക് അന്നനാളത്ത്ക്ക്ള്ള നെരമ്പ് പൊട്ടി ആകെ രക്തായിട്ട് പിന്നെപ്പം മൂക്ക്ന്നും ചെവിന്നൊക്കെ ബ്ലഡ് എട് ക്കലൊടങ്ങി അപ്പൊ പിന്നെ
ആഹ്
ആ സമയത്ത് ഒരു രാത്രി ആ പിറ്റേ ദിവസം രാത്രി ആയപ്പൊക്കോളെ ഈ ഹസ്ബന്റൊക്കെ എത്തി രാത്രി ഒമ്പമണിയക്കായിണവര് നേരം വെളുക്കാൻ നേരത്തെ മൂന്ന് മണിക്ക് മര് ച്ചു അന്ന് രാത്രിയില് ഒമ്പത് മണി ആവുമ്പോക്ക് മറ ചെയ്തു
ഒമ്പ രാത്രി തന്നെ മറയ്ത്
രാത്രിയന്നെ മറെയ്തു ബ്ലഡ് ഇടുത്തൊടങ്ങിയ ഉള്ളിലൊക്കെ നേരമ്പ് പൊട്ടിയ കാരണെ അപ്പ ഞങ്ങളിപ്പോ എന്ത് പറയാണെങ്കിലും എന്ത് കുട്ട്യാളടക്കം പറിം
ആഹ് എന്താലെ അതൊക്കൊരു വല്യരു ആഹ് പിന്നെന്താ ഔ പേടിയാവ ഇതൊക്കെ കേട്ടിട്ട്
റ്റും വൈറ്റും നല്ല ചേലുള്ള എന്തിനും പോന്നൊരുപെൺകു ട്ടി എല്ലാരെറ്റും എങ്ങനെ പെരുമാറെണ്ടെന്നറിയ അത് അത്രേ ഒള്ളു അവൾക്ക് ആയുസ് ഹ്മ്മ് അതന്നെ അവടെ വരുന്നവരൊക്കെ പറയാ പിന്നെ ആ കുട്ടിയിടെ ഇതെ കുട്ടിക്കാണെങ്കി
ഇ പ്പാന്റിം അവസ്ഥന്താ
ഹ്മ്മ് ഇമ്മാന്റെ അവസ്ഥ ഇമ്മ ഇപ്പഴും അയ്ന് റിക്കവറാക്കിയട്ടോ ഇപ്പ പിന്നെ കൊറച്ചൊക്കെ അവടെ നിന്നപ്പക്ക്ന് ഇപ്പ ഇപ്പൊന്ന് ഇപ്പ ഗൾഫിലായിരുന്നു പെട്ടന്നവ്ട്ന്ന്ട്ട് പോന്നെല്ലേ എന്നട്ട് ഇപ്പ പോയി പതിനഞ്ച് ദിവസം കഴിഞ്ഞ്ട്ട് ഇന്നലെ വന്ന്ട്ട്ണ്ട്. ആ മോനെ കാണുമ്പളാ മോന് ക്കഅയിന് ഉമ്മ മോന്ക്ക് ഉമ്മ ഈ അമ്മായി അമ്മാവനാണ് ഉമ്മീം ഉപ്പി ഓന്റെ ഓളെ ഓന്റെ ഇപ്പ ഇവട്ക്കാ ഇപ്പല്യ ഓള് ജോലിക്ക് പോകുമ്പോ ഇവരല്ലേ നോക്കിരുന്നത് ഇന്നാല് രാത്രി വെരുമ്പളെല്ലൊള്ളൂ, അപ്പ ഇങ്ങനെ ചിന്തിക്കും അത്രൊള്ളൂ മനുഷ്യന്റെ കാര്യംന്ന് അപ്പ നമ്മള് മഴനെ പേടിക്കണ്ടൊന്നും ആവശ്യംല്ല ഇന്നത്തെ സമയ കാലത്ത്
ആഹ് അതന്നെ അല്ലെ, ഇന്നാ ഞാൻ ഇപ്പ വിളിക്കട്ടാ
ആഹ് ശെരി
ആഹ് ശെ